ഹലോ?
ഹലോ, ഹലോ കേക്കുന്നില്ലേ ആഹ് കേക്കണ്ട്.
ആഹ് കേക്കണുണ്ട്, കേക്ക്‌ന്ന് എന്ത പരിപാടി, എന്ത പരിപാടി ഭക്ഷണം കഴിച്ചോ?
ഓ കഴിച്ച് ഇന്ന് നോമ്പല്ലായിരു
ആ, ആ ആഹ് മശൂറ അല്ലെ. ഇന്ന് സ്പെഷ മുച്ചിലൊന്നും ഇല്ല ഇവിടെ ഇപ്പ കെഴങ്ങ കെഴങ് ഇതാക്കിയിട്ടേ ഉള്ളൂ എനിക്ക് നോമ്പെടുക്കാൻ കഴിയില്ല. അപ്പൊ ഇവിടെ ആർത്ത് പിന്നെ ഇക്കേ മോനേ ഉള്ളൂ. അവരു ഇല്ലായിരുന്നു അപ്പ പിന്നെ എന്താണ് കെഴങ്ങ്. ഇതാക്കിയിട്ടുണ്ട് കെഴങ്ങ് മൊളകൊടച്ചത് മീൻ വറുത്തതൊക്കെ ആയിരുന്നു.
ആ
ഉം ഉം പിന്നെ എന്ത എന്താ സ്പെഷ്യല്?
ഇന്ന് ബീഫ് ബിരിയാണി വെച്ച്.
ഉം, ഉം ഞാനതല്ല ചോയിച്ചേ നിങ്ങടെ നോമ്പിന് ഒരുപാട് കടിയ ഇണ്ടാക്കില്ലെ നിങ്ങള് എണ്ണക്കടികള്.
ഓ എങ്ങനെ ഇവിടങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കൂല.
ആണല്ലേ ഓക്കേ, ഓക്കെ ആ
അതൊക്കെ കേരളത്തല്ലേ അധികോം.
ഏ വടക്കേ കേരളത്തില്.
ആഹ് അങ്ങോട്ട് ഞാനിവിടെ തമിഴ്നാട.
ആണോ ഓക്കെ, ഓക്കേ, ആ ഓക്കേ, ഓക്കേ.
ഇവിടെ അങ്ങനെ പ്രത്യേകി
ആ, ആ ആപ്പം മലയാളം, മലയാളം പ്യൂർ ആയിട്ട് സംസാരിക്കുന്നല്ലോ.
ഓ ഇവടെ മലയാളം തന്നെ അധികം മ് സംസാരൊക്കെ അധികം മലയാളം എങ്ങനെ
തെക്കേ അറ്റാണോ വടക്കേ അറ്റാണോ? ആഹ് ഓക്കെ ഓക്കെ ആം മ് ഓക്കെ എന്നിട്ട്
ഇവിടെ ഫുൾ മലയാളം തന്നെ, പിന്നെ തമിഴിൽ സംസാരിക്കുന്ന ആൾക്കാരിണ്ട്.
ആഹ് ഹാ
അത് വേറെ ഞമ്മള് ഒരുവിധം ഈ മലയാളികളൊക്കെ മലയാളം തന്നെ സംസാരിക്കുക.
ആഹ് ഓക്കെ ഓക്കെ ആം മ് പിന്നെ പിന്നെ ഇവിടെ ട്രിവാൻഡ്രം മെഡിക്കൽ കോളജ് വരുമ്പോ കാണാം ആ സൈഡിൽ ഒത്തിരി പേരിവിടെ ട്രീറ്റ്മെന്റിന് വന്നേക്കുന്നേ അങ്ങനെ അറിയാം. അതാ ഞാൻ ചോയിച്ചേ തെക്കേ അറ്റാണോ വടക്കേ അറ്റോ ആണോന്ന് വടക്കേറ്റാണെങ്കിൽ അങ്ങ് പോവില്ല അതാ ചോയിച്ചേ.
പിന്നെ വടക്കേ അറ്റം വരുമ്പോ മറ്റേ ബൈദർഗാട് അങ്ങ് പോകത്തില്ലേ. വയനാട് ആ സൈഡിലെട്ടല്ലേ പോണേ, അതറിയ അറിയാ അറിയാ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിടെ. ഫ്രണ്ട് ഉണ്ട് ടീച്ചറാ അവള ഹസ്ബൻഡ് അവിടെയാ അപ്പ അവളെ കെട്ടിക്കൊണ്ട് പോയ അവിടെയാ. ഞാനതാ ചോയിച്ചേ തെക്കേ അറ്റാണോ വടക്കേ അറ്റാണോന്ന്.
ആഹ് ആഹ്
മ് മ് പിന്നെ
പിന്നെ എന്ത്
ഒന്നുല്ല ഇവിടെ ഇരിക്കണ്.
ആഹ്
മ് മോൻ മോൻ മോൻ
ആഹ് മോനാണല്ലേ ഒറങ്ങിയോ?
ഇന്നത്തെ യുദ്ധോക്കെ കഴിഞ്ഞിട്ട് ഒറങ്ങി.
ഓഹ് വൈകുന്നേരം ആവുമ്പോ അവര് യുദ്ധോക്കെ കഴിഞ്ഞ്
ൻ ടയേഡ് ആവണ്ട മ് ആറ് വയസായി ഇവിടെണ്ട് ഒറങ്ങി അഞ്ചര വയസ്സ്.
അഞ്ചര വയസ്സ്ലേ എനിക്ക് രണ്ടാള്.
മ്
ഒരാള് പിന്നെ പ്ലസ് വൺ പഠിക്കണ്. ഒരാള്
ഓഹ് ആഹ് ഏഴില് പ്ലസ് വണ്ണിൽ അഡ്മിഷൻ എടു ത്തോ? ഏതാ കിട്ടിയെ?
ഇവിടെ കമ്പ്യൂട്ടർ മാത് സ്.
കമ്പ്യൂട്ടർ മാത് സ്, സി ബി എസ് സി ആണല്ലേ മ് മ് മ് മ് പിന്നെ ഒരുപാടില്ലേ അവന് കേരള സിലബസിലോട്ട് മാറ്റാൻ വയ്യായിരുന്നോ.
ഓയ് അങ്ങോട്ട് പറ്റില്ല, ഇവിടെ മലയാളം സംസാരിക്കുന്നത് മാത്രേ മലയാളം ഒള്ളൂ.
അതല്ല ആ തമിഴ്നാട് സ് സ്റ്റേറ്റ് സിലബസിലോട്ട് മാറാൻ വയ്യായായിരുന്നോ.
ആഹ് ഇല് ആഹ് ഇല്ലോ അവനക്ക് അതാ ഇഷ്ടംന്ന് പറഞ്ഞിട്ടെ.
ആഹ് ഓക്കെ ഓക്കെ ഓക്കെ അതല്ല ഇപ്പ സി ബി എസ് സിടെ കൊറേ ഇഷ്യൂ വന്നിരുന്നല്ലോ ഇപ്പ കുട്ടികൾക്ക് മാർക്ക് പ്ലസ് ടുന്റെ മാർക്ക് തൊണ്ണൂറ്റി എട്ടൊക്കെ പ്രതീക്ഷിച്ച കുട്ടിയക്ക് എമ്പത് എൺപത്തഞ്ചൊക്കെ ഒള്ളൂന്നൊക്കെ കുറെ വാർത്തകളിങ്ങനെ വന്നിരുന്നു.
ആഹ് ആഹ്
തൊണ്ണൂറ്റെട്ട് ശതമാനൊക്കെ പ്രതീക്ഷിച്ച കു
പ്ര അതെ യതെ
അത് എന്തോ വാലിഡേഷൻ അതാ ഞാൻ ചോയ്ച്ചു സ്റ്റേറ്റ് സിലബസിലോട്ടങ് മാറിയത് അത് കേരളോന്ന് ഞാൻ ഓർക്കാതെ കേരളം മാ
ഉ
സ്റ്റേറ്റ് സിലബസിലോട്ട് മാറ്റി കൂടാര്ന്നോന്ന് ചോയ്ച്ചാ അതായിര്ന്നു. ഉം പിന്നെ ഇവർക്ക് ഓപ്ഷ് ന്ണ്ട് ഇഷ്ടപ്പെട്ടയ്നെ കൂടി മാത്സെടുക്കാം മാത്സ് എട്ക്കാതിരിക്കാം ല്ലെ
ആഹ് അതെ യതെ
ഉം ഉം അത് നല്ലൊരോപ്ഷനായി പക്ഷെ സ്റ്റേറ്റിലില്ലത്. സ്റ്റേറ്റ് സിലബസിലതില്ല അങ്ങനൊരോപ്ഷനില്ല ബയോമാത്‌സെന്യാ സ്റ്റേറ്റ് സിലബസി മാത്സ് ബയോളജിം മാത്സ് പഠിക്കണം. അല്ലാതെ ഇല്ലെന്ന് തോന്നുന്നു.
ആഹ് ആഹ്
ഉം എന്ററിവിലില്ല കമ്പ്യൂട്ടർ സയൻസാര് മാത്സ്ണ്ട് ബയോളജിം മാത്സ് പഠിക്കണം.
ആഹ് ഇവടെ അയ്ന കേരളത്തില് ഇവടിം സിലബസ് വെത്യാസണ്ടാവല്ലോ.
ഇവടെ ഇ കേരളത്തിൽ നമ്മടെ ഇവടെ കേരളത്തില് സ്റ്റേറ്റ് സിലബസാർക്ക് ബയോമാത്‌സാണ്.
ആഹ്
ബയോ മാത്സ് ബയോളജിടൂടെ മസ്റ്റായിട്ട് മാത്സ് പോകും മാത് സൊള്ള സ്കൂളുകളാണ് മിക്കത്. ഓപ്ഷൻ കൊറവാണ് പക്ഷെ സി ബി എസ് സിക്ക് അങ്ങനൊരോരുപ്ഷന്ണ്ട്. മാത്സ് വേണെങ്കിൽ മാത്സ് പഠിക്കാം മാത്സ് വേണ്ടെങ്കി പഠിക്കണ്ടാ. വേറെ ന്തെങ്കിലും സൈക്കോളജിയോ എന്തെങ്കിലും ഒരു പേപ്പറെട്ത്ത് പഠിച്ചാതി അല്ലേ.
ഇവടെ അധികം ഇവടെ ഒരു ഏഹ് ഇവടൊരു സ്കൂളിലെന്നെ ഗവൺമെന്റ് സ്കൂളെന്നെ ഇപ്പ നമ്മളെട്ത്ത്ല്ലെ സ്കൂൾളെന്നെ ചി റ്റി പൊറൊള്ള കുട്ട്യെള് വന്ന് സയൻസിലാണ് അധികെട്ത്തത്.
ആഹ് ആഹ് ആഹ് പക്ഷെ മാത്സ് കാണും മാത്സ് കാണും അത് കു ട്ട്യെൾക്ക് പ്രശ്ന കാരണം ചെല കുട്ട്യെളീ മെഡിക്കൽ ഫീൽഡ് മാത്രം നോക്കിട്ട് മാത്സ് അപ്പം മാത്സ് അവർക്കൊര് പ്രശ്നം വെര്ന്നവരുണ്ട് അപ്പോ അപ്പൊഴും മെഡിക്കൽ ഫീൽഡിന് മസ്റ്റായി ട്ട് വേണ താനും ബയോളജി സയൻസ് വേണം താനും ആഹ്
സയൻസെട്ത്ത് കഴിഞ്ഞാ പിന്നെ ഇബട്ന്ന് ഒരു പാട് ദൂരാണ് പിന്നെ അയ്ന്റെ കോളേജും കാര്യങ്ങളൊക്കെ കോയമ്പത്തൂര്, ബാംഗ്ലൂര്, ഊട്ടി,
ആഹ് ആഹ്
അവടെക്കെ പോണം മെഡിക്കൽ ഫീൽഡ് പഠി ങ്കില്
കുട്ടി ആഹ് കുട്ടിക്ക് നീറ്റെഴ്താനാണോ?
അല്ല അവൻക്ക് കമ്പ്യൂ കമ്പ്യൂട്ടർ മാക്സിനോടാണ് ബ താല്പര്യം. കമ്പ്യൂട്ട്റ്
ആഹ് കമ്പ്യൂട്ടർ മാത് സ് ബയോളജിയല്ലല്ലോ അല്ലേ ആഹ് നല്ലതാ നല്ലതാ ഞാൻ കമ്പ്യൂട്ടർ സയൻസായിരുന്നു മാത്സ് തന്നെ വിഷയം കൊഴപ്പ്യല്ല പ്രോഗ്രാമിങ്ങൊന്ന് ശ്രദ്ധിച്ചാതി ആഹ് കൊഴ പ്പമില്ല മാത്സ് എളുപ്പമുള്ള ആളാണോ എന്നാ കുഴപ്പമില്ല
ആഹ് ആഹ്
സി ബി എസ് ഇ പഠിച്ച കുട്ടിയല്ലേ അപ്പ മാത്സ് ഒക്കെയായിരിക്കുവല്ലോ?
ഓക്കെയായിരിക്കും കൊഴപ്പല്ല ടെൻത്തിലത്യാവിശ്യം മാർക്ക്ണ്ട്.
ആഹ് കൊഴപ്പയില്ല ഇന്നാ പിന്നെ അവർക്ക് അച്ചീവെയ്ത് പോവാന്നെയൊള്ളു ഉം എഞ്ചിനീയറിംങ്ങാണോ നോക്കുന്നേ അതോ സയൻസാ മറ്റേ ഡിഗ്രിയായിട്ടാ നോക്കുന്നേ?
അത് അവന്റെ താല്പര്യം പോലെ
ഉം, ഉം എപ്പഴേ ഒരു എയിം വെച്ച് എയിം കൊടുക്ക അവർക്ക് താല്പര്യം എന്താണെന്ന് ചോദിച്ച് ഐ ഐ ടി ക്കെക്കെ വേണങ്കില് എഞ്ചിനീയറിംഗെക്കെ ട്ടുവാണെങ്കി ഐ ഐ ടിക്ക് വേണ്ടി കിട്ടാൻ പറ്റ്ന്നേ മറ്റേയിത് കിട്ടുവല്ലോ എൻട്രൻസൊണ്ടല്ലോ.. അതെഴുതി കിട്ടിക്ക പിന്നെ ഐ ഐ ടിയിലൊക്കെ കിട്ടിയാ നല്ലതല്ലേ? പ്രത്യേകിച്ച് പഠിക്കാൻ കഴിവുള്ള കുട്ടികളാണെങ്കിൽ പഠിച്ചു പോട്ടെ,
ങ്ങാ അവർക്കേതാ താല്പര്യച്ചാ നമ്മള് പിന്നെ ഇതെടുത്തോ അതെടുത്തോന്ന് പറഞ്ഞ് അവരെ..
അത് നിങ്ങളൊരു ഓപ്ഷൻ വെക്കണ്ട അവർ അവന് താൽ പര്യയേതാണോ എഞ്ചിനീയറിംങ്ങാണെങ്കി ഈ കോച്ചിങ്ങിന് വിട ചോദിക്ക കൊണ്ടാക്കാ അത്രേയൊള്ളൂ
അതെ
കാരണം ഇപ്പ പ്ലസ് വണ്ണിന്റെ കൂടെയിതുണ്ട് കോച്ചിങ്ങ് വിടുന്നുണ്ട്.
ആഹ്
ഐ ഐയ്റ്റയിലൊക്കെ കിട്ടാനോ നല്ലതാ എൻ ഐ റ്റി ലെക്കെ കാലിക്കറ്റൊക്കെ കിട്ടിയാ നല്ലതല്ലേ? എൻ ഐ ടി യെക്കെ നല്ല കോളേജാണ് ഐ ഐ റ്റി അത് എൻ ഐ റ്റി യതെ ആഹ് നിങ്ങക്ക് ഐ ഐ റ്റി ചെന്നൈ ലുണ്ടല്ലോ?
ആഹ് അതാണ് അത്ര ദൂരം പോണ്ടേ നമ്മള് വടെ വേറെ വേറൊരു സ്ഥ ലം അതെ അതത്ര ദൂരായതോണ്ടേ പിന്നെ അവര്ക്കൊരു താല്പര്യം മാണം വെക്കട്ടെ ഹലോ ഹലോ ഹലോ
ആഹ്
കേക്ക്ന്നില്ലേ? ടവർ കട്ടായോ?